ആഹ് പറഞ്ഞോ. എന്ത് വിശേഷം നല്ല മയ നല്ല തണുപ്പ്
ഏഹ്
എന്തൊക്ക്ണ്ട് വിശേഷം?
ഇന്ന്‌ രാവി
ഏഹ് ഏഹ്
ഇന്ന് രാവിലെ
താവില
രാവിലെ മുതലേ മഴയാണോന്ന്?
ആഹ് രാവിലൊരു മഴ പിന്നൊരു വെയില് പിന്നൊരു മഴ
ഇവിടെ വെയിലെന്നെ
ഏഹ് വെയ്ലെന്നൊള്ളൂ?
ഇന്ന് വെയിലില്ലാന്ന്. ഫുള്ള് മഴേ
ആഹ് ആ അങ്ങനെ ശരി ഞാൻവിചാർച്ച് അവ്ടെ വെയില്ണ്ടാർന്നപ്പൊ ഒന്ന് സന്തോഷിക്കാ നിന്ന്.
ആഹ് ഒരു വെയില് കിട്ടീനെങ്കി സുഖേയ്ന് ഫുള്ള് തുണി ആ അഴെ മ് ഫുള്ള്ണ്ട്
ന്നെ തുണി ഒന്ന് നമ്മള് മിഷീനിട്ട് ഒണക്കിയാലും ഒന്ന് വെയിലത്തിടാഞ്ഞാല്
ആഹ് സ്മെല്ലടിക്കും
പുആ ഒരു പൂലാണ്
ഞങ്ങക്ക് ഇന്ന് ഫുള്ള് ഇതെന്നെയ്നു.
ഇന്ന് ഫുള്ള് മഴന്നെ പിന്നെന്തൊക്കെയാച്ചാ ചായാ കുടിച്ചിട്ടില്ല. ജുട്ച്ചോ?
ആഹ് ചായോട കയിഞ്ഞു ഇമ്മടെ മക്കള് സ്കൂളിലട്ട് വന്നാലേ മക്കൾ സ്കൂളട്ടിൽ വന്ന ചായ മക്കൾ സ്കൂളട്ടിൽ വന്നാ ചായ വേണ്ടിവ വരും.
ആന് ശരി ന് ഞാൻ വേറെ ഒരു സാധനം ഉണ്ടാക്ക കൊടുത്ത വേറരു പ്രോഡക്റ്റ് റ്റ് ആഹ് അല്ല വേറൊരു പ്രോഡക്റ്റ് വന്നീനു. തൽദീന കേട്ട്ക്കുണോ
ഇല്ലല്ലാഹ്.
ആഹ് ആഹ് ആഹ് അത് വേറൊരുക്കം വേറൊ കമ്പിന്റെ സാധന
ആനെ വർക്കൊടുക്കുണ്ടോ പടത്തിന്റെ
ആ വർക്ക് വർക്ക്ട്ക്കേ?
ആഹ് കൊടത്തിന്റെ
മം അത് നമ്മള് വേറൊരു ഗ്രൂപ്പില് കേറിയിട്ട് അയി നിന്ന് കിട്ടിയതാണ് പ്രൊഡക്റ്റ് അപ്പം അതിന്റെ റിവ്യൂ കണ്ടപ്പോ വാങ്ങിയതാ കുഴപ്പംല്ല ദസ് സാധനം തെൽബീനണ പേര് നസ്സുകളാ നട്സുകളൊക്കെ ഉള്ള
ആഹ് ആഹ്
നല്ലൊരു സാധനം നല്ല കുട്ടികൾക്കും വലിയവർക്കുംക്കെ കഴിക്കാൻ പറ്റും
ആഹ് അതും
ഞാനത് ഇതില കഴിച്ചീന്ന് വെള്ളത്തിുണ്ടാക്കി പാലൊന്നും ഇല്ലന്ന് ഇന്നതിപ്പോ അത് പാലില് ഉണ്ടാക്കിയപ്പോ നല്ല ടേസ്റ്റ്
അപ്പ പിന്നെ ഇനി അതന്നെ ഉണ്ടാക്കാൻ തോന്നുവല്ലോ
ആഹ് അപ്പൊ അപ്പൊ അത് ഉണ്ടാക്കി തെരൊന്ച്ച പാന്ന് പറഞ്ഞ അപ്പൊ അത് കുടിച്ച് നീ ചായ ഉണ്ടാക്കും സ്പെഷ്യലും ഉണ്ടാക്കിയിട്ടില്ല
ഏഹ്
അപ്പൊ അത്ണ്ടാക്കി കുടിച്ച അപ്പൊ മോന് ബിരിയാണി മാണംന്ന് പറഞ്ഞ നിന്നോട്
ആഹ് ആഹ്
ചേ ബിരിയാണി ഉണ്ടാക്കിയത് അപ്പ നല് കഷണം ചിക്കൻ ഉണ്ട്ജില അപ്പൊ ഉണ്ടാക്കി കൊടുക്കാന്ന്ങ്ങാ വിചാരിച്ച
ഉ പിന്നെ മടിയായില്ലാവനെ ഹലോ പിന്നെ ഉണ്ടാക്കാ മതിയായോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ റേഞ്ച് പോകുന്നുണ്ടോ ഹലോ ഉം ഹലോ ഹലോ റേഞ്ച് പോകുന്നുണ്ട്